സുകാണോ
സുഖായിട്ട് പോണ് എന്തൊക്കെ ശേഷം ഇന്ന് മൂടി കെട്ടി ഇങ്ങനെ നിക്കുന്നുട്ടോ ഇതുവരെ അങ്ങനെ പെയ്തിട്ടില്ല
ഓ ഇവിടെ അങ്ങനൊക്കെ തന്നെ രാവിലെ ചെറുതായിട്ടന്ന് വെയില് ന്നെ ഇപ്പം മൂടി കാണ
ആ ഇവിടെ അങ്ങനെ തന്നെ മൂടി നിക്കണ്ട് പെയ്തിട്ടും ഇല്ലേനും എന്നാ വെയിലുണ്ടോ അതും ഇല്ല
ഉം
ട്ട് വീട്ടിലെ ജോലികളൊക്കെ തീർന്നാ
ഓ ഞാൻ ഇവിടെ ഹോസ്റ്റലില ആണ് ജോലിയൊന്നും ഇല്ല
ജോലി
ഇല്ല ജോലി ചെയ്യാണോ
ആ വീട്ട്ത്ത തോരോന്ന ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു ഉച്ചക്ക ഇങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങള് മക്കളെ കാര്യങ്ങള് എല്ലാം നോക്കണ്ടെ
കഴിച്ച ഫുഡ് കഴിച്ചോ
രാവിലക്കത്തത് കഴിഞ്ഞു നീ ഉച്ചക്കത്തള്ളതിപ്പോ ചിക്കൻ കറി വച്ചച്ചിക്കണ് പിന്നെ കോവക്ക തോരന് ഉണ്ട് ഇനിയിപ്പോ ഇവിടെ ആ സ്പെഷ്യല ന്ന് ഇവിടെ പള്ളിൽ നീർച്ചണ്ട് അപ്പൊ ഇഞ്ഞി നെയ്ച്ചോറ് അവിടുന്ന് കിട്ടും അപ്പൊ ചിക്കൻ കറി ഇവിടെ ആക്കുകയും ചെയ്തു അവിടെ ചോറ് മാത്രേ ഒളതുത്തിട്ടൂല കറിയിട്ടൂല്ല
ഓ ശരി ശരി
ടെ കൂടെ പിന്നെ എന്തെങ്കിലും ഇതില്ലാതെ നോൺവെജ് ഇല്ലാതൊരു ടേസ്റ്റ് ഉണ്ടാവലല്ലോ അപ്പൊ ചിക്കൻ കറിയാക്കി വച്ചിട്ടുണ്ട് എന്താണ് ഹോസ്റ്റലിലെ ഫുഡ്
ഇവിടെ രാവിലെ ഇടിയപ്പോ മുട്ടക്കറി ആയിരുന്നു ഉച്ചയ്ക്ക് ചോറ് പരിപ്പ് സോയാബ ബീൻ
ആ സോയാബീൻ എങ്ങനെ മസാല ആക്കുവ അതോ ഫ്രൈ ആക്കും വിറ്റ
അവര് മസാലയാണ് പക്ഷെ മസാലയാക്കി പിള്ളേര് കഴിക്കൂല്ല അപ്പൊ ഒരു ദിവസം ഫ്രൈ ആക്കി തന്ന് അപ്പൊ ഇത്രൂടെ എല്ലാവർക്കും ഇഷ്ടം ട്ട് പിന്ന് ഫ്രൈ ആയിരിക്കും എന്താവൂന്ന് അറിഞ്ഞൂട
ഫ്രൈ ആക്കിയ പിന്നെയും ടേസ്റ്റാ പിന്നെ നമ്മള ഒരു ചിക്കൻ ചില്ലീന്റെ കോരും ഫ്ളേവർ ഇട്ടും അതുപോലൊക്കെ മസാല ഇട്ട്ങ്ങാണ്ടൊക്കെ ചെയ് ഇവിടെ മോൾക്കൊക്കെ അങ്ങനെയാവുമ്പൊ ഇഷ്ടാണ് ഞാനെന്തിയ്യുന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒന്ന് തളപ്പിച്ചിട്ട് എടുക്കും ഇന്ന്ട്ട് പിന്നെ നല്ലോണം വെള്ളം നി എന്നെ പിഴിഞ്ഞിട്ത്ത് കളഞ്ഞിട്ട് അയ്ക്ക് ഉപ്പും കോൺഫ്ലോറും പ്പ ചിക്കൻ മസാലിം പിന്നെ അതുപോലെ കൊറച്ച് നമ്മള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അങ്ങനെ അതെല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റടേസ് റ്റിയാൻ വെച്ചിട്ട് പിന്നെ നമ്മള് ചിക്കൻ ഫ്രൈ ചെയ്യ്ണ പോലെ ഫ്രൈത്ടുക്കും പക്ഷെ എണ്ണ കുടിക്കൂട്ടോ എണ്ണ ഇണ്ടാവും അതാണൊരു ഇത്
പക്ഷെ ഇവിടെ കോൺഫ്ലോറ് ഒന്നും ഇടൂല സാദാ പോലെ ഫ്രൈ ചെയ്തേരും അതിനൊരു ടേസ്റ്റ് ഇണ്ട് എനിക്ക് മസാല ഓവറ ആവുമ്പോ എനിക്ക് ഇഷ്ടൊല്ല്യ അത്രിം ഉം ഇല്ല്യ
നിങ്ങള് ഫ്രൈ ചെയ്ത്ട്ക്കുമ്പോ അധികം മസാല ഉണ്ടാവൂല അല്ലെങ്കി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും നല്ല ടേസ് കാരം ക്ഷേ നമുക്ക് ഡയറ്റ് നോക്കണ ആൾക്കാര് കൊരു ഇതല്ല പറ്റൂല
ഉം പിന്നെ വേറെന്തണ്ട് വിശേഷം
വേറെന്താ സുഖായിട്ട് അങ്ങനെ പോണു പിന്നെ ആ മഴ തൊടങ്ങി
ഉം ഇവിടെ എടക്ക് ചാറും പക്ഷെ ഇപ്പൊ ഇല്ല ഇപ്പ ശാന്തവായിട്ട് നിക്കുവാണ്
ആ
മ്
പിന്നെ ചോറ് റൈസ് കുക്കർല് സാതാ ചോറ് കൊർച്ച് എർക്കി വെച്ചീന്നു മോന് ചെർതിന് പിന്നെ നെയ് ചോറൊന്നും പറ്റില ഓൽക്ക് സദാ ചോറെന്നെ വേണം. കഞ്ഞിയാണ്ടരും അപ്പൊ എന്തായാലും അത് കിട്ടീട്ട് അ പിന്നെ എന്ത് ചോറ് കിട്ടി കഴിഞ്ഞാലും നമുക്ക് ഇവടെ വീട്ടില് കുക്കിംഗ് നിർ അപ്പൊ ഞാൻ റൈസ് കുക്കറില് എറ അതങ്ങട്ട് ഊറ്റി കഴിഞ്ഞാലെ
മ്മ് അത്
ആഹ് നമ്മൾ ആ നല്ല സുഖാണ് ആ പിന്നെ വെച്ചാല് ഞാന് കണ്ടാ അടുപ്പിലാട്ട വെക്കല് അപ്പൊ ഒര് അഞ്ച് ഒര് രണ്ട് മൂന്ന് മിനിറ്റോണ്ട് വെള്ളം തെളച്ച് കിട്ടും വെള്ളം തെളച്ച് കഴിഞ്ഞാ നമ്മള് അരി കഴികീട്ട് അതിലിട്ട് രണ്ട് തള തളച്ചിട്ട് നമ്മളത് അടച്ചിട്ട് ഇതിലേകറക്കി വെച്ച് ഒരു രണ്ട് മണിക്കൂറോ ഒന്നൊന്നര മണിക്കൂറോക്കെ കഴിഞ്ട്ട് നമ്മള് നമ്മള് ജോലിയൊകെ കഴിഞ്ട്ട് വന്ന് തൊറന്നു നോക്കുമ്പോഴേക്ക്നും ചോറ് സെറ്റ് ആയിട്ട്ണ്ടാവും
മ്മ് അമ്മ നേരത്തെ എനിക്ക് സ്കൂളിൽ പോകുമ്പോ അങ്ങൻത്ത് അങ്ങനെ ആയിരുന്നു വെക്കാണ്
ആ അന്നാ സുഖാണ് പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ അതുപോലെ തന്നെ പിന്നെ വെറകടുപ്പില് ഈ മഴ കാലത്തൊന്നും വെറകടുപ്പ് നടക്കൂല ശരിക്ക് വെറക് ഒണങ്ങിട്ടുംണ്ടാവൂല്ല പിന്നെപ്പ ഗ്യാസ് ലാഭിക ഏറ്റവും ഇന്നെ സംഭന്തിചെട്ത്തോളം നല്ലൊരു നാട്ട മറ്റേത് ഈ വേവ്ള്ള അരിം കൂടിയാണെങ്കില് ഇത് തെളച്ച് വെന്ത് വരാൻ വെണ്ടീട്ട് എത്രറങ്ങാനും ടൈമെട്ക്കും ഇത്പ്പോ ക്കൊരു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റേ ഒള്ളു നമുക്ക് ഇത്മ്മത്തെ ആവശ്യം ഒള്ളു പിന്നെ ഇങ്ങനേ ഈ രണ്ട് ആവശ്യേള്ളു ബാക്കിള്ളത് അതിനകത്ത് കടന്നനേ ഓട്ടോമേറ്റിക് ആയിട്ട് അത് അങ്ങനെ ഹുക്ക് ആയിക്കോളും
ആണ്‌ ശരി
അതും പ്രഷർ കുക്കർ ഒക്കെ ള്ളോണ്ട് ഇപ്പൊക്കെ ഗ്യാസ് ലാഭിച്ചിട്ട് ഇങ്ങനെ പോവാ ഇപ്പത്തെ ഗ്യാസിന്റെ ക്ഷാമും ആണ്‌ ണ് പിന്നെ വെലയും ഒക്കെ കൂടെ ആലോചിച്ച് നോക്കിയാലെ
ആണ് ഗ്യാസ് കൂടുതലും കരണ്ടടുപ്പ് ഉപയോഗി ക്കാറ്
അല്ല ഞാന് ഈ റൈസ് കുക്കറിലെ ഇത് കലം മാത്രേ ഉള്ളൂ ത് മ വെക്ക അതുപോലെ പാല് കാച്ചാന് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ കരണ്ടടുപ്പ് ഉപയോഗിച്ചും അല്ലാത്തതിനൊക്കെ ഗ്യാസടുപ്പെന്നെ വിറകടുപ്പ് ആകെ രണ്ടോ മൂന്നോ ആഹ് രണ്ടോ മൂന്ന് പ്രാവിശ്യേ ഉള്ളൂ ആഹ് ആകെ ഞാന് ഗ്യാസ് എത് പിന്നെ വിറകടുപ്പ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യേ ഇള്ളൂ ഉപയോഗിച്ചിട്ട് നമ്മളത് ഒരു വർഷം ആവാനായിപ്പോ ഹൗസ്‌ സ്‌ വാണിങ്ങ് കഴിഞ്ഞിട്ട്
ഓ
എന്തേലും വലിയ ഫങ്ങ് ഇണ്ടാവമ്പം എല്ലാരുങ്ങനെ കുടുംബങ്ങളൊക്കെ ഒത്ത് ചേര്ണ സമയത്ത് ഞമ്മള് ഇതെടുക്കും വെറകടുപ്പ് ഉപയോഗിച്ചും അല്ല ഇപ്പൊ വയ് കൊറേ ഇപ്പൊരു മൂന്നാല് കിലോ ബിരിയാണി ഒക്കെ വെക്കണംന്ന്ണ്ടെങ്കില് ഗ്യാസ്‌ അടുപ്പുമ്മ എന്തായാലും ഇത് പോകൂലല്ലോ
ഓ ശരി
പിന്നെ എന്താ ഇന്നിപ്പോ ലീവ് ആണല്ലോല്ലെ അപ്പൊ പിന്നെ ഈ സൺ ആവുമ്പോ ഒരു ബിരിയാണി ഒന്നും വെച്ചെരൂല അടെ
ഇവിടെ സൺ‌ഡേ ഇല്ല മൗ മാസത്തിലെ രണ്ട് ണ്ട് തവണണ്ട് ബിരിയാണി
ആ ആഹ് ഞങ്ങളെ അങ്ങനെല്ല ഞങ്ങള് ഫ്രണ്ട്സിനൊക്കെ ഞങ്ങള് കോളേജ് സമയത്തൊക്കെ ഓര്ക്ക്‌ സൺഡേയ്സ് ആയിരുന്നു ബിരിയാണി കിട്ടാ ആഴ്ചേല് നാലുസം കിട്ടും പിന്നെ സൺഡേയ്സ് ബിരിയാണി
ഉം ഞങ്ങളങ്ങനെ പറഞ്ഞു പഷേ ആഴ്ചയിൽ ഒന്ന് ചിക്കനുണ്ട് പിന്നെ സൺഡേയ്സില് അവര് ത എന്താണ് ത അങ്ങനെല്ല മാസത്തി രണ്ട് വണ തരുഅല്ലെ അത് തന്നിട്ടില്ല ഉം
ഉം ഞങ്ങക്കു അങ്ങൻ തന്നെയിര്ന്നു പിന്നെ പിന്നെ ഫുഡൊക്കെ പക്ഷെ അവര് ഞങ്ങളെ ഫുഡില് കയ്യിട്ട് വാരാൻ വരും
ആഹ്
ഹോസ്റ്റൽത്തെ കുട്ടിയാള് റിമ്പം നമ്മക്ക് വി ഇട്‌ത്തെ ഫുഡ്‌ണ്ടൊന്നയ്ഞ്ഞാ അവര്. തിന്ന് ഇട്ക്കും പിന്നെ ഞങ്ങക്ക് നേരെ വ തിരിച്ചന്ന്ട്ടോ അവരെ ഫുഡ് നമുക്ക് ഒരു ബുധനാഴ്ച നല്ല അവിയലും
ഉം ഉം നമ്മക്ക് ഇവിട്ന്ന് ഇവിടെ വെച്ച് കഴി ക്കാണേ ഫുഡ് കൊള്ളാം. പ ക്ഷേ അത് അടച്ച് കൊണ്ടോമ്പൊ ഫുഡ് വേറെന്തോ പോലെയ് ചീത്തായ പോലെ
ആ ന്നാ ഞങ്ങ എവിടെണ്ടാവും? എല്ലാ അങ്ങെനെ ആയിര്ന്നില്ല. ട്ടോ നമ്മളെ കാന്റീന് ഹോസ്പിറ്റല തന്നെ ആയോണ്ട് ഇവര് ഫുഡ് അങ്ങട്ട് കൊണ്ടരാ തരം. ഒന്നിച്ചിട്ട് ഇതില് കൊണ്ടരും. ന്നിട്ട് അമ്മൾ പ്ലേറ്റ് ആയിട്ട് അവ്ടെ ചെല്ലാ നമ്മക്ക് വേണ്ടത് വിളമ്പിട്ത്തിട്ട് വരാ.
നമ്മളങ്ങനെ നമ്മള് ഏഹ് ഡേ സ്കോളെഴ്‌സ്ന്റെ പാ ത്രം തൊറെക്കും നമ്മൾ നമ്മടെ പാത്ര എടുത്തുവെച്ച് ഡേസ് കോളേഴ്‌സ്ന്റെ അടുത്തോട്ട് ഓടും,
എല്ലാരും ആഹ് അത് ഹോസ്റ്റൽ ലൈ പ്പാവുമ്പളേള്ളു ശരി നമ്മള് നമ്മളെ വീട്ട്ത്തെ ഫുഡ്‌ ശെരിക്ക് മിസ്സ്‌ ആക. ഇപ്പ എന്റെ അനിയന്മാര് രണ്ടുപേരും ബാംഗ്ലൂരാ പഠിച്ചിരുന്നതേ. അപ്പൊ അതേപോലെ പോകുമ്പേക്ക് ഇനി ഞാന് ഒരുവിധ ചരളൊക്കെ ഇട്ട് കൊടുത്തയക്കോ പിന്നെ ബീഫ് ഇപ്പ മീനൊക്ക അച്ചാറിട്ട് കൊടുത്തുയച്ച് കഴിഞ്ഞാ രണ്ട് ദിവസം കൊണ്ട് അത് തീർന്നിട്ടുണ്ടാവും അപ്പൊ ഓൻ പറയ വല്ല്യതാണ് ഞാൻ പറയേ ഇത് കൊറ കൂട്ടാനല്ലേ ങ്ങക്കിത് ത തേ തന്നത് വിട്ടത് തന്നേ പറയ് ഇഞ്ഞി ഞമ്മള് മാത്രല്ലല്ലോ അയി എല്ലാരും ഇല്ലേ അങ്ങനെ എടുത്ത് കോട് കോരിങ്ങോണ്ട് തിന്ന് നടക്കും ചെക്കന്മാര് അറിം ഇഞ്ഞ് ഒന്നും പറയാൻ പറ്റൂല്ലല്ലോ അറിം അയപ്പോയ ഓട ക മീന അത്ര പെട്ടെന്ന് കേടു വരൂലല്ലോ
ഉ ഇല്ല ഇല്ല ഞാനും എടക്ക് എട ക്ക്‌ അച്ചാറൊക്ക കൊണ്ടുവരാറുണ്ട് പക്ഷെ കൊണ്ടുവന്നത് രണ്ടൂസം ഒള്ളൂ അതോണ്ട അങ്ങനെ കൊണ്ടുവരാറി
ആ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഇതിനോടൊരു ഇത് തോന്ന ഞൻ ഇത് ഇതേപോലെ ഉമ്മ ഇതേപോലെ മീനളൊക്കെ വേടിച്ചു കൊണ്ടരും എന്നിട്ടരു രണ്ട് മൂന്ന് കുപ്പിയായിട്ട് മീനും ഇതും ഒക്ക അച്ച ബീഫും ന്ന അവര് കേര് ബീഫോ മീനൊ കേണെങ്കിലച്ചാറാണങ്കിലും ഒരു കൂട്ടാനാണല്ലോ വേറെ എന്തും ഇല്ല
അതെ അതെ അതെ ബീഫ് അത് സി ബീഫ് കറി ഉള്ള പോലെ തന്നെയാണ് നല്ല അ അതിനേകാളും ടേസ്റ്റ് ആണ് ആ അച്ചാറ്ണ്ടെങ്കി
അച്ചാറാവുമ്പോ അപ്പൊ പക്ഷെ ഇത് ഇങ്ങനെ പെട്ടന്ന് തീർക്കും ആ ഇങ്ങട്ട് വര തന്നെ പറഞ്ഞത് പിന്നതേ പോലെ ഒരു പാത്രം നറച്ച് ഒണക്കസ്രാവ് ഇഷ്ടാണ് ഓര്ക്ക് അപ്പൊ അങ്ങനെ മീന് വാങ്ങിച്ചിട്ട് ഉണക്കല് പൊരിച്ച് കൊടുത്തയച്ച ഒരാഴ്ച വരേക്കെ പൊരിച്ചത് കേടാവാണ്ടിരിക്കും അപ്പ അങ്ങനെ കൊടുത്തു വിടും ആ അതും നല്ല രണ്ടൂസം കൊണ്ട് തീർന്നു അ റിം
തൊടക്കത്തിലൊക്ക ഞാൻ കൊണ്ടുവരും ഞാനും തൊടക്കത്തിലൊക്കെ ഞാൻ കൊണ്ടുവരും പക്ഷെ പിന്നെഞാൻ ഒന്നും കൊണ്ടുവന്നി ട്ടില്ല അങ്ങന ചമ്മന്തിപ്പൊടിയൊക്കെ എള നീ ഉണ്ട് ഒരു അച്ചാറുണ്ട് ഒരു മാങ്ങച്ചാറ് മീനച്ചാറൊന്നും അങ്ങനെ കൊണ്ടാ--ര കല്ല്യാണ രണ്ടൂസ
ആഹ് അതെന്നെ പറഞത് ഞാൻ പറ പിന്നെങ്ങള് പച്ചക്കറിച്ചാർകൊണ്ടോയാ മതിയർ അതാവുമ്പോ പിന്നെ കൊറച്ചൊക്കെ ദിവസം ഇ ഇരിക്കും
ഉം പിന്നെ വേറെന്നാ ണ്ട്
വേറെന്താ അങ്ങനെ പോണ് ണ്ട്
നാളത്തോട്ട് ക്ലാസ്സ് തുടങ്ങും എനിക്ക് നാളത്തെ കാര്യം ഓർക്കുമ്പോ ഇന്ന് പെട്ടന്ന് ദിവസം ഞാൻ ഓ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഞായറും ഉണ്ടായിരുന്നല്ലോ വീട്ടി പോയില്ല അടുത്തുള്ളവരെ എല്ലാരും വീട്ടിൽ പോയി ഞങ്ങള് അകലെയുള്ള കൊറച്ച് പേര് ഇവിടെ ഇരിക്ക്ന്ന് പെട്ടെന്ന് ദിവസം പോയി ഇന്നലെയും അങ്ങ് പോയി ഒത്തിരി എഴ്താനുംണ്ട് കൊറേ പടം വരക്കാക്കണ്ടെന്ന് അങ്ങനെ ആ ദിവസങ്ങ് പോയി എനിക്ക് ദൂരൊണ്ട് ദൂരം ഉള്ളൊണ്ട് ഞൻ പോയില്ല ഒരു ദിവസായിട്ട് ഞാൻ പോവാറില്ല അങ്ങനെ രണ്ടാശനി
ലീവ് ണ്ടാവുമ്പൊളൊക്കെയാണോ
ആഹ് ഓ പ ത്തില് ഒരു മൂന്ന്സം മിനിമം ഉണ്ടേ പോവും അല്ലേ ഒരു ദിവസം ഉണ്ടായിട്ട് പോയിട്ട് ക കരുല്ലല്ലോ എന്നിട്ട് അവിടെ ചെന്ന് ഓ അവിടെ ചെല്ലും ഒന്ന് കെടന്നുറങ്ങും പിറ്റോസം രാവിലെയാവും
ആഹ് അനിയമ്മാരൊ അങ്ങനെ തന്നെ ഒരു രണ്ടൂസം ലീവ്ണ്ടാവുമ്പോ ചെൽപ്പോ ങ്ങട് കേറിപ്പോരും എന്നിട്ട് ഒന്നും സംസാരിക്കാനൊന്നും പ പറ്റൂല്ല വന്ന പാടയെ അങ്ങോട്ട് കിടന്നൊറങ്ങും പിന്നെണീറ്റ് ഫുഡക്ക പിറ്റേന്ന് നേര വെളുക്കുമ്പോത്തിനും പാക്കിങ്ങും തൊടങ്ങും പോവാണ്ന്ന് പറഞ്ഞിട്ട്
അത
ഉം ഞാൻ ചെറുതിനോട് ചോയിക്കും ആ ചെറുതിനോട് ചോയിക്കും ഞാൻ ഈ ഉറങ്ങാനായി ട്ടാണോ ഇങ്ങട്ട് പോന്ന്ക്ക്ണേ ചോ അപ്പൊ ഞങ്ങള് ഈപ്രാവശ്യം ആഹ് ഇവിട്ന്ന് ചെന്നൈയിന്ന് ഇങ്ങട് പോന്നു അപ്പം ബസിന് പോന്നു ഞങ്ങള് സ്ലീപ്പറിലാ പോന്നെ അപ്പോ നാത്തൂനിപ്രാവ ബാംഗ്ലൂരിൽ നിന്ന് പോന്നപ്പോ ആള് ഇരുന്നിട്ടാ പോന്നേ പിന്നെ സീറ്റില് ഇതിന് സധാ പിന്നെ ബസ് പോന്നെണ് അപ്പൊ വന്നിട്ട് വേഗം ഓള് കിടക്കയാണ് അപ്പ ഞാൻ പറഞ്ഞ് എന്താെച്ച പറയാ ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഞാനിങ്ങനെ കുറ്റം പറഞ്ഞിന് ഇനി ഞാൻ കുറ്റം പറയൂല ഇത്രയും ദൂരെം ഇരുന്ന് പോന്ന ബുദ്ധിമു ബുദ്ധിമുട്ടിപ്പോ ശരിക്കും മനസ്സിലായിന്ന്
ആ അതാണ് നമുക്ക് ആ ബാഗും ചുമന്ന് അത്രയും ദൂരെം യാത്ര ചെയ്യുമ്പോ ഒന്നൊറങ്ങിയ മതി ന്നെള്ളു അത് വലിയ ഒരുറക്കമാ പോവും അതത്ര ഇന്റമ്മേഇതൊന്നും ഉറങ്ങാതിരിക്കുകയാണ് പക്ഷെ ഉറങ്ങാതിരിക്കാനും പറ്റില്ല ഓഹ് ശരി ശരി